പറേയെടാ വിശേഷം
വിശേഷമല്ല ഇങ്ങനെക്കെ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് ആ ഞാൻ കഴിച്ചു ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് വിശ്രമം അവിടെ എന്തു വാരുന്നു ഇന്ന്
ആ ഞാന് ശരിക്കും ഫുഡ് കഴിച്ചൊന്നുംല്ല ഞാൻ മൂന്നു മണി കഴിയുമ്പോഴത്തേക്കും കൊച്ചു വന്ന കഴിയുമ്പം കൊച്ചിന് എന്തേലും കഴിക്കാൻ കൊടുക്കും എന്നിട്ടു ആ കൂടെ ഇരുന്നാ ഞാനും ചോർതി ന്നുന്നത്
ആ ഇവിടെ ഞാൻ ഇന്ന് ചോറ് വെച്ചില്ല ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ പൂരി ആരുന്നു പൂരിയും കടലക്കറിയും ഇല്ല രാവിലെ ഞാനാണെങ്കി ഇവിടൊരു മരി മരണം ഉണ്ടാരുന്ന് അപ്പൊ ഞാനാണെങ്കി അവിടെ പോയിട്ടാണെങ്കി വീട്ടിലോട്ട് വന്നതാര്ന്ന് എന്നിട്ട് രാവിലെ ഒന്നും ഉണ്ടാക്കി ഇല്ല അവക്ക് രാവിലെ ഞാൻ അവിടുന്ന് അമ്മയുടെ വീട്ടിന്ന് ദോശയൊക്കെ കൊടുത്താ കൊണ്ടുവന്നത് അപ്പൊ രാവിലെ കഴി ച്ചിട്ട് വന്നത് കൊണ്ട് ഉച്ചക്ക് പിന്നെ ഞാനൊന്നും ഉണ്ടാക്കീല്ല കാരണം ഞങ്ങളിപ്പോ അങ്ങോട്ടങ്ങ് പോകും. അപ്പൊ അവളെ സ്കൂളി വിട്ട് വിട്ട് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ടങ്ങ് പോവ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉ ച്ചക്ക് കഴിക്കാൻ പൂരിയ ഉണ്ടാക്കിയത്.
ആഹ് അതാകുമ്പോ എളുപ്പം ഉണ്ടല്ലോ അല്ലേ?
ആഹ് എളുപ്പം ആഹ് ഉണ്ട് ഇവിടെ മൈദയും മൈദയും ഗോതമ്പ് പൊടിയും റവയും എല്ലാം എല്ലാം കൂടി ചേർത്ത പൂരി ഉണ്ടാ
ആഹ് ഇവിടെ ഇവിടെ മൈദ ചേർക്കത്തില്ല മൈദ ചേർ ക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ചേർക്കത്തില്ല കാരണം മൈദ ഒത്തിരി കൊള്ളുകേലാത്തത് കൊ ണ്ട് പിന്ന ആശിർ വാതിന്റെ മറ്റേ ഗോതമ്പ് പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട്. ആഹ് അങ്ങനെ ഗോത ട്ടും പൊടിയും, റവയും ആഹ് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഊട്ടി ആദ്യം ഒന്ന് മിക്സ്യ്യ. എന്നട്ട് പച്ചവെള്ളത്തി കുഴച്ചു കൊർച്ചു നേരം വയ്ക്കും
ഓഹ് ആ ഇവിടെ അങ്ങനാണ്. ഞാന് എലൈറ്റിന്റെ പൊടിയാ എ പൊടിയിലാ ണ്ടാക്ണേ ൻക്ക് ആശിർവാദ് ഇഷ്ടവല്ല.
അതെ ഇവിടെ ആശീർവാദ നല്ലേന്നും പറഞ്ഞാതേ മേ എത്ര വർഷവായി കുറേ വർഷവായി ട്ടങ്ങനെ ആശിർവാദ മേടിക്
ആഹ് ഇവിടെ എലൈറ്റേ വാങ്ങിക്കത്തോള്ള്. എലൈറ്റിനാത്ത ഡെയ്ലി ചപ്പാത്തി ഇവിടെ അച്ഛന് ചപ്പാ ത്തി വേണം രാത്രിയില്. അപ്പൊ എന്നും ആ എന്നും രാത്രി ചപ്പാത്തി അവിടെ എന്നും
ഉം ഹ് മറ്റെ കടെന്ന് പാക്കറ്റ് ചപ്
ആ അതും എലൈറ്റിന്റെ ആ അതും എലൈറ്റിന്റെ പാക്കറ്റ് ചപ്പാത്തിയ നല്ലത് വേറെ കുറെ ഉണ്ട് അതിനെക്കെ ക്കാളും നല്ലത് എലൈറ്റിന്റെ ചപ്പാത്തിയ.
ആ ഞാന് പാക്കറ്റ് ചപ്പാത്തി അങ്ങനെ കഴിച്ചിട്ടുംല്ല. ഞ കാരണം നമ്മള് വീട്
വീട്ടി തന്നെ ഉണ്ടാക്കും. ആ ഇവിടെയും വീട്ടില് ചപ്പാത്തി വീട്ടിലാണോ ഉണ്ടാക്കുന്നേ ഞങ്ങള് ചപ്പാത്തി ഉണ്ടാ ഉണ്ടാക്കി ഉണ്ടാക്കി അതിപ്പം ഭയങ്കര എളുപ്പാ, അമ്മയാണെങ്കി ടപ്പനേ ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ ആഹ് ഞാന് എടയ്ക്കൊക്കെ എൻ നിക്ക് ജോലിപ്പാട് കൊ ഉണ്ടാവാതിരിക്കാൻ ഞാനങ്ങ് പേക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചങ്ങ് ഒണ്ടാക്കും
ആ ആ ഇവിടെ പേക്കറ്റ് ചപ്പാത്തി വാങ്ങാറില്ല പക്ഷെ എങ്കിലും ഏഹ് ചപ് പ്പാത്തി കൊഴപ്പോ ചപ്പാത്തിയും പിന്നെ പത്തിരിയും എല്ലാം എനിക്ക് എനിക്ക് എളുപ്പവാ എനിക്കങ്ങനെ പാടന്നൊന്നും പറയാനില്ല, പിന്നെ ഈ പിള്ളേര് രാവിലെ വിടുന്നേന്റെ ഒരു തെരക്കേ വരോള്ളൂ. അപ്പൊ ചോറും കറിയും അപ്പ് പൂങ്കറി എല്ലാം കൂടെ ആക്കണ്ടേ.
ആഹ് അത് ശരിയാ എനിക്ക് എനി ആഹ് അതുപോലെ നമുക്ക് പൂരിയാണെങ്കിലും കടെന്ന് വാങ്ങിക്കാൻ കിട്ടും. പൂരി ആഹ് പൂരി ആഹ് പൂരി അതൊന്നല്ല അതൊന്നും വല്ല്യാ ഇ ഇതൊന്നും ഇല്ല കേട്ടോ നമ്മള് വീട്ടിൽുണ്ടാക്കുന്ന അത്ര ഇത് വരുത്തില്ല ഒരുമാതിരി ഒരു ഒരു പഴകിയ ചെവ പോലെ ഇരിക്കും പക്ഷെ എന്നാലും നമുക്ക് എളുപ്പത്തിന്
ആഹ് ഒ ഒരു നേരംഒക്കെ ഒന്ന് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സമയില്ലാ വരും.
ആഹ് അത്രക്ക് അത്യാവശ്യമാണെങ്കിൽ പൂരി ഉണ്ടാക്കാം.
ടൈം വരുന്നുണ്ടന്റോ.
ആഹ് പാക്കറ്റില് പക്ഷെ അതും നമ്മള് കടെന്ന് വാങ്ങുന്നത് പോലെസോഫ്റ്റ് ആയിരിക്കത്തില്ല ഭയങ്കര തിക്കട്ടിയിലായിരിക്കും നമുക്ക് അതും ഈ കിണ്ണത്തപ്പം ഇല്ലേ നിങ്ങളുടെ അവിടൊക്കെ കിണത്തപ്പത്തിന് എന്തു പറയന്നു ഒരപ്പം എന്നാണോ കള്ളപ്പം കിണ്ണ കിണ്ണത്തപ്പം ഇല്ല നമ്മടെ അരി ഹ് പച്ചരി ആട്ടി.
ഇല്ല ഇത് ഞാനാണെങ്കിൽ യൂ ഞാൻ യൂട്യൂബിന്റെകത്ത് കിണ്ണത്തപ്പൊ കണ്ടിട്ടേള്ളൂ പക്ഷെ ഞങ്ങടെ ഇങ്ങോട്ടേക്ക് കിണത്തപ്പം
കിണ്ണത്തപ്പം ഇല്ലല്ലേ നമുക്കിവിടെ കിണ്ണത്തപ്പം ഉണ്ട് കാരണം തലേന്ന് പച്ചരി വെള്ള ത്തിലിട്ട് പച്ചരിയും തേങ്ങയും കൂടെ അരയ്ക്കും പച്ചരിയും തേങ്ങയും ഇത്തിരി ചോറും കൂടെ അരച്ചിട്ട് നമ്മള് തലേന്ന് അപ്പത്തിന് ഉണ്ടാക്കുന്ന അ അപ്പത്തിന്റെ മാവില്ലേ അതുപോലെ തന്നെ ആഹ് എന്നിട്ട് അതാണെങ്കി പി പിറ്റേന്നാവുമ്പഴ്ത്തക്കും എടുത്ത് നന്നായിട്ട് പൊന്തി വരുത്തില്ലേ അ അപ്പ അയിനകത്തോട്ട് കുറച്ച് നെയ്യ് നെയ്യൊഴിച് ഈ അണ്ടിപ്പരിപ്പും മുന്തിരീം ഏലക്കേക്ക പോ ആഹ്
ട്ടാണ് നെയ്യ് നെയ്യ് ഒഴിക്കുന്നേ
ആഹ് നേരിട്ട് നെയ്യൊഴിക്കും അയിനാത്തോട്ട് അമ്മള് ആഹ് ഇല്ലടാ ഇല്ലില്ലാ ഡൈർ അതിനാത്തോട്ട് നേരി ചിലര് അണ്ടിപ്പരുപ്പും മുന്തിരിയും മൂപ്പിച്ചും എടുക്കും കേട്ടോ മൂപ്പിച്ചെടുത്താലായിരിക്കും കുറച്ചുകൂടി നല്ലതാണ് അണ്ടിപരിപ്പും മുന്തിരിയും കൂടി നെയ്ക്കകത്ത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഈ മാവിനകത്തോട്ട് ഒഴിച്ച് നല്ല പോലെ എളക്കണം എന്നിട്ട് കൊറച്ച് പഞ്ച പഞ്ചസാരയിടണം പഞ്ച പഞ്ചസാര ഇട്ടാലേ മധുരം കിട്ടത്തൊള്ള് പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചാര ചില ആൾക്കാർ കള്ളില്ലേ നമ്മുടെ ചെത്തുകള്ള് അത് ആ സത്യത്തി ആ അപ്പത്തിന് ആ ആ സത്യത്തി കിണ്ണത്തപ്പത്തിന് കള്ളപ്പ പ്പോന്നാ വിളിക്കുന്ന തന്നെ കള്ള ആഹ് കള്ളപ്പ അപ്പോന്ന് വിളിക്കുന്നതന്ന് വച്ച് കഴിഞ്ഞാല് എന്തു കള്ള് വെച്ചിട്ട് ഒ ഒണ്ടാക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കുറ ചൂടി രുചിയായി രിക്കും എന്നിട്ട് ഇതിനകത്തോട്ട് ആ ഏലയ്ക്ക ല്ലേ ഏലയ്ക്ക ഏലയ്ക്ക പൊടിച്ചതും ചിലര് ജീരകവിടും എനിക്ക് ജീരകത്തിന്റെ ചൊവ ഇഷ് ഇഷ്ടല്ലാത്തോണ്ട് ഏലക്ക പൊടിച്ച് ആ ഏലക്ക പൊടിച്ച് നമ്മൾ അതിനകത്തോട്ട് ചേർത്തിട്ട് ഒരു പാത്രം എടുക്കണം നമ്മടെ വീട്ടില് ഫുഡ് കഴിക്കുന്ന പാത്രം മതി വീട്ടിൽ നമ്മൾ ആഹാരം കഴി ക്കുന്ന പാത്രം എടുത്ത് എടുത്തിട്ട് അതിനാത്തോട്ട് നെയ്തടവണം
ആഹ് ഒരു സാധാ പ്ലേറ്റ്
ആ നെയ്തടവണം എന്നിട്ട് ഈ മാവ് അതിനകത്തോട്ട് ഒഴിക്കണം മാവ് ഒഴിച്ചിട്ട് നമ്മുടെ ഇടിലി തട്ടി ഉപ്പില്ലേ ആ ഇടിലി തട്ടിനകത്തോട്ട് ആ ഇടലിത്തട്ടിന്റെ ചിലയിതിനകത്ത് ഇപ്പം വരുവല്ലോ മധുരം ഓട്ടയുള്ള സംഭവം ആഹ് അത് തന്നെ തിരിച്ച് വെ അങ്ങനത്തൊരു പിടി വരുമ്പോ പാത്രം ഇരിക്കത്തില്ല അപ്പൊ നമ്മള് തിരിച്ച് കമത്തി ഇട്ടിട്ട് അയിനാതോട്ട് ഇത് ഇറക്കി വെക്കണം ഇറക്കി വെച്ചിട്ട് നല്ല പോലെ ആഹ് ആവി കെയറ്റി എടു ത്തിട്ട് തണുക്കുമ്പ തണുക്കുമ്പോഴേ കഴിക്കാവുള്ളൂ എന്റെ അമ്മ ഇതിന് മുന്നേ ഒരു വട്ടം കിണ്ണത്തപ്പം ഉണ്ടാക്കിയപ്പോ എനിക്കത് പറയുമ്പോ തന്നെ ചിരി വരും അമ്മ കിണ്ണത്തപ്പ് ഉണ്ടാക്കീട്ട് ട്ട് ചൂടോടെ എടുത്തി ടേസ്റ്റ് നോക്കിയത പക്ഷ അമ്മേട അണ്ണാക്കിൽ ഒട്ടി
അതെയ ആഹ് അന്നേരത്ത് ചൂടോട് കൂടി എടു
ഞാൻ ആഹ് നമ്മള് അമ്മ അങ്ങനെ അമ്മ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ കൊള്ളാവ എന്തന്നു പക്ഷെ ചൂടാറാതെ ഒരിക്കലും കിണത്തപ്പം കഴിക്കല്ലും അത് അമ്മേട മേലെണ്ണാക്കിൽ ഒട്ടി തൊലി പോയി അവിടത്തെ ആഹ് അത്രയും ചൂടില് എന്ത് തൊലി പോയി വായിലേ അപ്പൊ നമ്മള് എപ്പോആ നമ്മളെപ്പോഴും തണുത്തി ത്ത് മാത്രമേ അത് കഴിക്കുള്ളൂ തണുക്കാതെ കഴിക്കേ ചെയ്യരുത്
അപ്പൊ ഈ മറ്റേ എന്താ കുക്കറിന്റെ അകത്ത് കാണിക്കുന്ന അതെന്ത് സാധനമാണ് ഈ കുക്ക് മറ്റേ ചെറിയോ ഉള്ളീലും
അത് മറ്റേ കലത്തം അതെനിക്ക് അറിയത്തില്ലടാ എങ്ങനെയാണ് അത് കലത്തപ്പം എനിക്ക് തോന്നണ് അത് വേറേത് കണ്ണൂർ ഭാഗത്ത് എവിടെ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് അത് കലത്തപ്പം
ആ ചെറിയ അത് ചെറിയ ഉള്ളിയും എന്താ ആ തേങ്ങ കൊത്തും എല്ലാം കൂട് മറ്റ് വറുത്ത് അയിന്റെ ത്തെക്ക് ഒഴിച്ചിട്ട് അങ്ങനെ
ആ പക്ഷെ ഞാനത് കഴിച്ചിട്ടും ഇല്ലടാ ഞാനത് ഒണ്ടാക്കീട്ട്
ഉം സാരമില്ല ഉം ഉം ഉംആ സാരമില്ല സാരമില്ല ഞാൻ ഇതൊക്കെ യൂട്യൂ ഇതെല്ലാം യൂട്യൂബിൽ കെടന്ന ഞാൻ അതാ ഞാൻ ചേച്ചി കുക്കറിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്
കുക്കർനാത്ത് ആ കുക്കറിനകത്ത് അ ഞാൻ ട ഇത് ഉണ്ടാക്കിട്ടില്ലടാ എനിക്ക് ആകെ അറിയാവുന്ന ഈ കള്ളപ്പം ഒരപ്പം ചെലയിടത്തോട്ടൊക്കെ ഒരപ്പ എന്നാ പറയുന്നത് കാരണം ഒറ്റ ഒരെണ്ണല്ല ഒള്ള് ചെലടത്തോട്ടൊക്കെ ഒരപ്പന്ന് പറയും ഇടക്ക് ആരി
തെ ഇത്ണ്ട് എന്താ വട്ടയ ടന്ന് പറഞ്ഞൊരു സാനം
വട്ടയപ്പോ
ആ അതുണ്ടോ, പക്ഷെ ഞങ്ങക്ക് വട്ടയപ്പം അങ്ങനെയല്ല ഒണ്ടാക്കുന്നേ വട്ടയപ്പം ഏ നമ്മുടെ മൊ ട്ടയില്ലേ മുട്ടയും തേങ്ങായും ഏഹ് ഒന്നും കൂടെ അടിച്ചിട്ട് അതിന്റെ അകം പ ചുമ്മാ തേങ്ങ പാലല്ല തേങ്ങ ചൊരുണ്ടി ആ അതെല്ലാം കൂടെ അടി ച്ച് മറ്റേ നമ്മടെ അരിപ്പൊടി വിട്ട് എളക്കി വ ഏഹ് ഏഹ് ശർക്കര പാനീയായിട്ട് ആ ചൂടോട് കൂടി ഒഴിച്ചി ട്ട് ഏഹ് ജീരകവും ആ ഉ മറ്റേ സാനം എന്താ ഏലയ്ക്ക ഏല കഴി ജീരകവും കൂടെ ചൂടാ ക്കി അത് പൊടിച്ച് അതും ഇതിന്റെ കൂടെ ചേർത്ത് എളക്കിയിട്ട് ഇതുപോലെ പ്ലേറ്റിന്റെ അ ത്ത് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടകി ഇതുപോലെ ആവി കേറ്റി എടുക്കുന്നു പക്ഷെ അയിന്റെകത്ത് ചോറൊന്നും ചേർക്കത്തില്ല. മൊ ട്ട ചേർക്കും. ആ തേങ്ങ, തേങ്ങ പാലൊന്നുംല്ല തേങ്ങ ചുരണ്ടിയത്.
ആ
ചുരണ്ടി ഇട്ടിട്ട് അത് മുട്ട അടിച്ചിട്ട് അതിൻ്റെകത്തോട്ടാണ് ബാക്കി ചെയ്യുന്നത്.
ചേർക്കുന്ന അല്ലേ ഇവിട എനിക്ക് അതൊന്നും അറിയ കില്ലേടാ നമ്മള് ഇവിടെ ആകെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതേക്ക് ഇന്നട്ടപ്പ മാത്രം ഇതിപ്പ കടകളില് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ കടയിന്നും ഞാൻ ഇന്ന് വരെ വാങ്ങി കഴിച്ചിട്ടില്ലാട്ടോ
ആആ ഇപ്പൊ എല്ലാ സാധനം കടകളിൽ കിട്ടുല്ലോ
ഒട്ടുമിക്ക സാധനങ്ങളും കടയിൽ കിട്ടും ശരിയാണ് അതുപോലെ നിങ്ങടവിടെ കി ഈ പായസത്തിന്റെ കൂടെ ബോളി കഴിക്കോ പായസ
അങ്ങനെ ആ ആ സേമിയല്ല എന്താ ഈ ഉം മറ്റേ ബ്രൗണ്ടിലിരിക്കു സാധനല്ലേ
മറ്റേ ബ്രഹ്മസലി ഇല്ലേ ബ്രഹ്മസലി
എന്താ
പായസം ആ അത് തന്നെ മഞ്ഞക്കളറല്ല ഉഴുന്നൊക്കെ വെച്ച ഉണ്ടാക്കുന്ന
ഉണ്ടാക്കുന്ന എങ്ങെയാന്ന് അറിയത്തില്ല ഞാൻകണ്ടി
ആ ഉഴുന്നും നെയ്യും അക്കെ ചേർത്തേർത്തത് ഉണ്ടാക്കുന്ന ഭയങ്കര മധുരവാതിന് അതി പായസോം കൂടെ ചേരുമ്പോഴത്തേക്ക് ഒന്നും കൂടെ മധുരം കൂടും ആ പിന്നെ നമ്മടെ എന്തുവാ ഏലക്കാ പൊടിയും നെയ്യും ഉഴുന്ന് പരിപ് പ്പിനകത്താ അത് ഉണ്ടാക്കുന്ന ഉഴന്ന് പരിപ്പിനകത്ത്
അതെല്ലേ
ആ ഹാ ഹാ നല്ലയാ അത് എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടാ ബോളിയും പായസോം ഇവിടെക്കെ കല്യാണത്തിന് ബോളീം പായസം ണ്ട് പണ്ടൊന്നും ഇല്ലായിര്ന്ന് ഇപ്പഴാർക്ക് ബോളീം പായസോം കൊടുക്കുന്നുണ്ട് പായസ ആ കല്യാണ
നല്ല നല്ല ഇച്ചിരി വല്യ വല്യ കല്യാണം ഞങ്ങൾക്കക്കെ സദ്യടെ കൂടെ ഉണ്ടല്ല ഞങ്ങ
ഇല്ലടാ ഇപ്പൊ സാധാ ആൾക്കാരും ഈ വല്യ വല്യ പണ്ടൊക്കെ ആയിര്ന്ന അങ്ങനെ ഇപ് ഇപ്പം സാധാ ആൾക്കാരും ബോളിയുടെ ബോളിയും പായസം കൊടുക്കുന്നുണ്ട് കല്യാണത്തിന്
അതെല്ലേ അതൊല്ല ഇപ്പൊ ആ ഓ പല ഉം എന്നാരുന്നു എന്തൊക്കെ കല്യാണോ ഹൽ യ് ഏ പിന്നെ എന്താ
ആ ഹൽദിയുണ്ട് ആ അരിക്കുത്ത് കല്യാണം ഉണ്ട് ഹൽദിണ്ട് ണ്ട് പിന്നെ മുന്തിരി കല്യാണോണ്ട്
മുന്തിരിയാ
ആ എന്ന് വെച്ചാ വയല മറ്റ് കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് ഒള്ള പരിപാടി ഹൽദീന്ന് വെച്ചാ മഞ്ഞയല്ലേ? ആഹ് ആഹ് പിന്നെ അരിക്കൂത്ത് കല്യാണംന്ന് വെച്ചാ പെണ്ണുങ്ങളെല്ലാം സാരി ഉടുത്ത് തലെ തട്ടോക്കിയിട്ട് അതാണ് നല്ല രസവാ,
ആ അരിക്കൂ ത്ത് കല്യാണം അത് പിന്ന അതൂഅല്ല ആം അവർടെ പെണ്ണിന്റെ ഏഹ് അമ്മേടെ സാരി അങ്ങനെയല്ലേ. അങ്ങനെയെങ്ങാണ്ടല്ലേ.
അത് എനിക്കറിയത്തില്ലടാ. ചെലപ്പോ ആയിരിക്കാം പെണ്ണിനമ്മേടെ സാരിയായിരി
നമ്മള് പുതിയതായിട്ട് എടുക്കുന്ന സാരിയല്ല അത് അത് ഇച്ചിരി ട്രഡീഷണൽ ആയിട്ടൊള്ള ഒരു സാധനം ആയിരി
ആഹ് ആന്നാന്ന് പഴയ രീതിയിൽ മറ്റേ പെണ്ണ് മറ്റേ ഉ ഉന്തുവാ ഇ ഉ ഇതിനകത്ത് അരി ഇട്ട്
ആണാ അ ഒലക്കൊണ്ട് ഇന്ന് ഇന്നത്തെ കാലത്ത് ഒലക്കയും ഹോ അതൊന്നും ഇല്ലല്ലോ അരി ഇടിക്കുന്നൊന്നും ഇ
സത്യം അല്ല എന്റെ വീട്ടിലുണ്ട് എന്റെ വീട്ടിൽ ഒരലും അല്ല ക്കേല്ല പക്ഷെ അരി ആട്ടുന്ന മറ്റേ ഇതില്യോ.
ഗ്രൈൻഡറാ
അല്ലടാ അരിആട്ടുന്ന കല്ലില്ലയോ ആ അരിയാട്ടുന്ന കല്ലുണ്ട് ഞങ്ങടെ വീട്ടില് വട്ട ട്ടത്തിലുള്ള കല്ലില്ലേ അ അയിനാത്ത് മറ്റേ കുഴവിയൊക്കെ വെച്ച് അരി ആട്ടൂലേ ആ അത് പൊയി ഭയങ്കര വല്യ കല്ലാ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ളവരൊക്കെ ഈ കല്ലിനാത്തൊക്കെ ആട്ടുക ഒക്കെ ചെയ്യും അരിയൊ ക്ക
അത് തന്നെ
ആഹ് നല്ലല്ലയോ മിക്സിലിട്ട് അരക്കുന്നതിനേക്കാളും നല്ലതാണ്.
ആ ആ ആ ആ ആ് എന്നാ കൊച്ചു വന്ന് ഞാന് പിന്നെ വിളി
ആഹ് ആ ശ ശെരിയടാ ശെരി ശെരി
ഊ